ആ
ഹലോ
ആ
കേക്ന്നില്ലേ
ആകേക്കണ് ണ്ട്
ആഹഎന്തായി പറഞ്ഞത് ട്രിപ്പിന്റെ കാര്യം
ആന ടക്കാം
എങ്ങട്ടാ പോക
ഊട്ടിക്ക് പോവാ
ഊട്ടിയോ
ആഹ് നമ്മള എങ്ങനെ പോണേ
അതാ ഞാൻ ചോയിച്ചേ എങ്ങനെ പോക്കും ബസ്സാക്കലേ
ആഹ്
എല്ലാരും ഉണ്ടാവോഏകദേശം എത്ര ആൾ ഉണ്ടാവും
ഒരു ആറ് ആൾക്കാരുണ്ടാവും
ആറാള് എത്ര ദിവസത്തേക്കാന്ന് പ്ലാന് ഉണ്ടോ
നമുക്ക് ഒരു രണ്ടുസം സ്റ്റേ ചെയ്യാം
രണ്ട് സല്ലേ
ആഹ്
ആഹ് മൂന്നാമത്തെ ദിസം രാത്രി ആവാൻ നേരിട്ട് ഇങ്ങ് കേറാം
ആഹ് പിന്നെ ഫുഡ്
ഫുഡ്‌യെ പൊറത്തുന്നു വാങ്ങണ്ടി വരുമല്ലോ അല്ലാതെയൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ
ആ നമുക്ക് അ ആഹ് നമ്മള് പോണ ദിവസം നമുക്ക് ഉച്ചക്ക് ഉണ്ടാക്കികൊണ്ട് പോകാം
ആ അത് ഉണ്ടാക്കി കൊണ്ട് പോവാം പിന്നെ അല്ലാത്ത കുറച്ച് ദി ത്താനങ്ങൾ ഇവിടെന്ന് വാങ്ങാം അവിടെന്നും പോയാൽ തിന്നാനും ഒരു ഇത് ഉണ്ടാവൂല ഒരു വൃത്തിയില്ലാത്ത സ്ഥലമായിരിക്കുമല്ലേ
ആഹ് അവിടുന്ന് നമുക്ക് ചായേം അതൊക്കെ തി കുടിക്കാം.
ആ അല്ലാതുള്ള കുറച്ച് സാധനങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോക്കാം ഡ്രസ്സി
സ്നാക്സ്
അങ്ങനെ കൊണ്ടുവൊക്കാം
ഉം
ഉം പിന്നെ ഡ്രസ്സൊക്കെ എത്ര എണ്ണം വേണ്ടി വെറും രണ്ട് ദിവസം എന്ന് പറയുമ്പോ ഇടക്കിടക്ക് മാറ്റണ്ടേ?
ആഹ് ഏരു ഏഹ് ഒരു അഞ്ച് ജോടിയൊക്കെ എടുത്താൽ മതിയായിരിക്കും.
ഉം അഞ്ചെന്തായാലും വേണ്ടി വരും പിന്നെ കെടക്കുമ്പോൾ ഇടാനുള്ളത് വേറെയും വേണ്ടി വരും അത് രണ്ടെണ്ണം എടുക്കല്ലേ രണ്ടു ദിവസല്ലേ സ്റ്റേ
ആഹ് നമുക്ക് രണ്ട് ദിസം
ആഹ്
ഉം
അവിടെ ഏതാ കറക്റ്റ് ഒരു സ്പോട്ടുണ്ടോ എങ്ങോട്ടാ പോകാന്നുള്ളത് അതോ അവിടെ എത്തിട്ട് തീരുമാനിക്കാനോ?
ആഹ് അവിടെ എത്തിട്ട് നമ്മുക്ക് തീരുമാനിക്കാം അവര് തന്നെ കൊണ്ടുപോകൂലെ നമ്മളെ കൊറെ സ്ഥലത്തോട്ട്
ആഹ്
ആഹ്
എന്നാ അങ്ങനെയുള്ള എന്നാ അങ്ങനെ പോക ഒറ്റക്കല്ലാതെ ഏതേലും ഒരു ടീമിന്റെ ഒപ്പരം
ആഹ് ഒരു ടീം ഏഹ് എന്താ കൊറെ ഇതിലുണ്ടല്ലോ
ആഹ് അയില് ഏതേലും ഒന്ന് നോക്കാം.
ഉം നമുക്ക് ഏഹ് ഓണത്തിന്റെ ആഹ് അവധിക്ക് നോക്കാം.
ആഹ് അങ്ങനെയാലും പ പിന്നെ രണ്ടു ദിവസം ആയകൊണ്ട് വേണേ അതിന്റെ മുന്നേയും പോകാം. ഓണത്തിന്റെ സമയത്ത് വേറൊരു സ്ഥലത്ത് പോകാം.
ആഹ്
ഉം പിന്നെ ഊട്ടിയല്ലാത്ത നമുക്ക് അടുത്ത ഇനി എവിടെ പോക്കാ ഇതിപ്പോ ഊട്ടി ഓണ ത്തിന്റെ സമയത്ത് അല്ല ആയിന്റെ മുന്നേ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോവരുന്നു.
ഇവിടുന്ന് അടുത്ത് ഊട്ടിയാണ് പിന്നെ ഉള്ളത് വാഗമൺ.
അങ്ങോട്ട് പോണ്ടി വരും എല്ലേ അല്ല ഇവിടെ കേരള ഇവിടെ തന്നെ എവിടെയങ്കിലും അല്ല അധികം ദൂരെ ഇല്ലാതെ
വണ്ടർലയിൽ പോവാം ആഹ്
ആഹ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ രസല്ലേ മറ്റേത് ഭയങ്കര ദൂരയാത്രയല്ലേ?
വണ്ടർലെ പോയിട്ടുണ്ടോ?
ഇല്ല ഞാൻ പോയിട്ടില്ല. നീ പോയതാ?
ആഹ് ആ
ഉം അവിടെ എത്ര ഒരാ ഒരാൾക്ക് എത്രയാ വരുന്നെ അവിടെ?
ആഹ് ഒരാള്ക്ക് ഒരു ആയിരം രൂപ
ആഹ്
പിന്നെ എടക്കൊക്കെ ഓഫറ്ണ്ടോര് അവര്.
ആഹ് ഓഫറ് ഇണ്ടോ നോക്ക എന്തെങ്കിലും.
ആഹ്.
ഉം. അങ്ങനെ ആക്ക ലെ അവിട്ത്തേക്ക് എല്ലാരും ഉണ്ടാവൂലേ
ആ ഇവടെ ഇണ്ടാകും.
ഉം
ഉം അവടെ കൊറെ സാധന സ്ഥലങ്ങള്ണ്ട് അപ്പൊ നമുക്ക് അവിടെക്കെ പോവാ.
ഉം ഓരോ റൈഡിനും പ്രത്യേകം ചാർജാ അതോ? കേർന്നൊരു പൈസ മാത്രോ
ഏ കേറുമ്പോ ഉള്ള പൈസള്ളൂ അല്ലാണ്ട് വാങ്ങിക്കില്ല.
ആഹ് ആഹ്.
പിന്നെ നമ്മള് ഭക്ഷണത്തിന് കൊടുത്താ മതി.
ആഹ് അത് കൊഴപ്പല്ല.
ഉം.
ഉം ഇന്നാ അവട ആക്ക ലെ
ഉം.
എപ്പഴെങ്കിലും പോവെര്ന്നു മറ്റേത് ഓണം ആവണ്ടേ ഇഞ്ഞും സമയല്ലെ
ആഹ്. എടക്കൊക്കെ വണ്ടർലെല് ഓഫറൊക്കെ വരാറ്ണ്ട് വുമൻസ് ഡേന്റെ അന്ന് വന്നാർന്നു.
ഇനിയിപ്പ അങ്ങൻത്തെ എന്തേലു ഉണ്ടോ ഇപ്പട്ത്തെങ്ങാനും.
ഏഹ്.
അതുപോലെ. എന്തേലും ദിവസം ഇണ്ടോ ഇങ്ങനെരു ഓഫറ് കിട്ടാൻ ചാൻസ്ള്ളെ
ഉണ്ട് ഉണ്ട്. ബർത്ത്ടെക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പോവാം
ഓ അത് ആ ബർത്ത്ഡേള്ള ഒരാക്കല്ലേ
ആഹ്.
ആ എന്നാല് ഏതേലും ഒരാള് ബർത്തിഡോ ണ്ടായാക്ക് കൊർഞ്ഞിട്ടൊല്ലോ ലെ
ആഹ് ബർത്തിഡൊക്കെ കഴിഞ്ഞോ
എന്റേത് കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞ് നിന്റെ എപ്പ ആയിരുന്നു.
ഏപ്രില്.
ആഹ് അപ്പൊ വേറെ ആരെലും നോക്കാ
അഹ് ആഹ്.
ഞമ്മക്ക് എന്തായാലും ഇല്ല.
അതെ
ഉം അവ്ടെ ഫോട്ടോ എടുക്കാൻള്ള സ്ഥലോക്കെ ഇല്ലേ
ആ കൊറേ സ്ഥലൊണ്ട്
ഉം അവ്ടെ പോവുമ്പ ആഹ് ആഹ് അങ്ങനാക്കാ അവ്ടെ പോകുമ്പോ ഒരു എക്സ്ട്രാ ഡ്രസ്സ് എടുക്കണല്ലേ വെള്ളത്തിലെറങ്ങുമ്പോള്ളത്
ആ അവട ഫസ്റ്റ് നമ്മള് വെള്ളത്തിലെർങ്ണേന് മുമ്പ് കൊറേ റൈഡുണ്ട് ആ റൈഡി കേറീ ട്ട് മാത്ര നമുക്ക് വെള്ളത്തിലെർങ്ങാൻ പറ്റുള്ളൂ ഉച്ച കഴിഞ്ഞ് നമുക്ക് ഫുഡ്‌ ഒക്കെ കഴിച്ച് കഴിഞ്ഞി ട്ട് എർങ്ങാം
അതാ നല്ലത് ഞങ്ങളന്ന് വിസ്മയെ പോയിട്ട് എല്ലാവരും ആദ്യം തന്നെ അങ്ങ് ഡ്രസ്സ് മാറ്റി അങ്ങ് മാറ്റ്വേം ചെയ്ത് പിന്നെ ഫോട്ടൊ എടുക്കുമ്പൊളോക്കെ സാധാ ഡ്രസ്സീ വെള്ളത്തിലെർങ്ങാ ഒരു പേന്റും ബനിയനും വെച്ചാ ഒരു വീട്ടിലിടുന്ന പോൽത്തത എടുത്തെ ഒരു ജേഴ് ഇത്പോൽത്തെ പിന്നെ നല്ല പിക്കിലൊക്കെ ഈ ഡ്രസ്സാള്ളത് നല്ല ഡ്രസ്സ് ഇട്ട് ട്ട് അങ്ങനെ പിക്കൊന്നും കിട്ടീട്ടില്ല അന്ന് ഞാൻ വിചാരിച്ചീനി ഇനി അങ്ങനെ ഇങ്ങൻത്തെ സ്ഥലത്തൊക്കെ പോവുമ്പോ
ലാസ്റ്റേ ഇതാക്കാം പാടുള്ളൂ ഡ്രസ്സ് മാറ്റാൻ പാടുള്ളൂ
ച്ച് ഡ്രസ്സ് മാറ്റാനൊക്കെ സ്ഥലോക്കണ്ട്
ആഹ് ഇവെടുംണ്ട് അങ്ങനെ
നമുക്ക് സാധനങ്ങള് വെക്കാൻ ലോക്കറ് ഒക്കെ ഉണ്ടോ
ആഹ് ഇവടെ അതൊക്കെണ്ട് പക്ഷെ ആദ്യം ഫേസ്
പിന്നെ ഇവടെ ഫാസ്ട്രാക്ക് കിട്ടും അതിന് കൊറച്ച് പൈസ കൂടുതലാ അതാണെങ്കി ഇങ്ങനെയാന്നിക്ക്യാ അമ്മള് ക്യൂ നിക്കണ്ട അവർക്ക് ആ കാഡ് കാണിച്ച്കൊടുത്ത് റ്ക്ക്അപ്പ അപ്പപ്പ കേറാം
ആഹ് അഥവാ നേർത്തെ എത്തീല്ലെങ്കി അങ്ങനെ ചെയ്യാ അല്ലാതെ ക്യൂ ന്ന്ന്ന് കൊറേ സമയം പോവൂലേ
ആഹ് എത്രേലാ പഠിക്ക്ണ്
ഞാന് ഡിഗ്രി സെക്കൻഡിയറ്
ആഹ്
നീയോ
പ്ലസ് ടു
ആഹ് ആഹ്
പിന്നെ ബുക്കൊക്ക വായിക്കോ
ഏഹ് ആഹ് എടക്കെക്ക വായിക്കും
ഏതാ വായിക്കാ
ഞാനിപ്പ ലാസ്റ്റ് യ്ച്ചാ മറ്റേ രാ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷംന്ന് പറഞ ഒരു ബുക്കാ അത് കംപ്ലീറ്റായിട്ടില്ല വായിച്ചിട്ട്
അതെന്താ കഥെന്തായില്
അത് കംപ്ലീറ്റാ കൊറച്ചായിട്ടുള്ളൂ ഒരു പെണ്ണും ഒരച്ഛനും കാറോടിക്കുമ്പോ അങ്ങനെക്കെ
ആണോ ഹ പേടിള്ളതാ
ഏയ് ഞാൻ പന്ത്രണ്ട് മണിക്ക്ന്നല്ലെ വായിച്ചേ
ആഹ് ആ സമയത്ത് വായിക്കുമ്പൊ പേടിയാവ്വാേയിരിക്കുല്ലേ
ആഹ് ആവും
ആഹ് അഹ്
ബുക്കൊക്ക വായിക്കോ
ഞാനാകെ ഈ ഫൈമസായ കുറച്ച് മൂന്നാല് ബുക്കേ വായിച്ചിട്ടുള്ളു
ഈ റാംകേറോപ്പാനന്തി ഖദീജ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്
ഖദീജ എങ്ങനെയുണ്ട്
ഖദീജ ലാസ്റ്റ് എത്തുമ്പോ ഭയങ്കര ഇമോഷണലാ
ആഹ്
ഉം വായിച്ചിട്ടില്ല
ഇല്ലാ ഇന്റെ കൂട്ടാരിറ്റേലൊക്കെ കണ്ടിട്ടുണ്ട്
ആഹ്
പിന്നെ വേറെ സൈഡ് ബിസ്നസ്സ് എന്തെലും ഉണ്ടോ
ഏയ് ഇല്ല നിനക്ക്ണ്ടോ
എനക്കുംല്ല
ആഹ
എടയ്ക്കൊക്കെ ക്രോശൊക്കെ വിക്കും
ആണോ ക്രോഷ് ചെയ്യോ
ആഹ്
ആഹ്
ചെയ്യോ
ഇല്ല എനിക്കറിയില്ല എന്റെ അനിയത്തി ചെയ്യും ഞാൻ ചെയ്യ്ലാ
അനിയത്തി എത്രയില്ല
ആറിൽ
ഉം
ആഹ് ബ്രോസേ എത്ര പൈസ കിട്ടാ അതിന് നല്ല പൈസ ഉണ്ടോ
ഞാന് ഒരൂ സൺഫ്ലവറ് ഒരു നൂറിന്റെ ഉള്ളിലൊക്കേച്ചാ കൊടുത്തത് ഞാന് പത്ത് രൂപന്റെ ഏഹ് ത്രഡാ വാങ്ങിക്കണ
ആഹ് ചെറുത്
ആഹ്
ആ അപ്പൊ ഇത് ലാഭം ഉണ്ടാവോ എന്തേലും
ഏഹ്
എന്തെങ്കിലും ലാഭം കിട്ടുവോ
ആഹ് ഞാൻ പത്ത് രൂപേന്റെ നൂലല്ലേ വാങ്ങിക്കണെ
ആഹ് അപ്പൊ കിട്ടൂല്ല ആഹ് സൺഫ്ലവർ ചെയ്യല് കൂടുതലും
ആഹ്
ആഹ് ഇപ്പണ്ടല്ലോ ജെയയ്സി ചെയ്യുന്നത് ഫുട്ബോളിന്റെ അതൊക്കെ ഒന്ന് നോക്കിക്കൂടെ
അത്ര വലിയതൊക്കെ
ഹ് ഹ് ഹ് ആഹ്എന്നായിക്കോട്ടെ വിളിക്കാം ഉം ആഹ്